ഭർ
എന്തൊക്കെയുണ്ട് ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്
ആഹ് ഇവടൊക്കെ ഉണ്ട് ഈ കൊച്ചിറക്കനുവായിട്ട് എങ്ങോട്ട് എറങ്ങാൻ പറ്റുവോ ഉം ഞാൻ ഓ ഭയങ്കരവാ
ആഹ് ആഹ്ആണോ പാല് കുടിയ്ക്കുന്ന്
ആഹ് ഇവിടെ അവനെയാണെങ്കി രാവിലെ അവന്റെ ആഹാരം കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആഹാരം കൊടുത്തിട്ട് ഉച്ചക്കത്തെ ചോറൊക്കെ കൊടുത്തിട്ട് കെടത്തി ഒറക്കിയതാ ഒറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നാ അതങ്ങ് തീർക്കാന്നും പറഞ്ഞ് ചെയ്തോണ്ടിരുന്നപ്പം ത്തേക്ക് ചേട്ടനിങ്ങോട്ട് കേറി വന്ന സൗണ്ട് കേട്ടായിരിക്കാം അവനങ്ങ് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇപ്പ ചേട്ടനുമായിട്ട് അവിടെ നിന്ന് കളിയ്ക്കുന്ന്
കളിക്കുന്നു ആഹ് ചേട്ടൻ ചോറ് തിന്നാൻ വന്നെയാണൊ
ചോറ് ആഹ്ചോറ് കഴിയ്ക്കാൻ വന്നയാ ഉച്ചവരെ പോവത്തൊള്ളല്ലോ ഉച്ചകഴിഞ്ഞ് പിന്നെ പോണ്ടാല്ലോ
പോണ്ടായോ
വേണ്ട വേണ്ട അത് പിന്നെ ഈ കമ്പ്യൂട്ടറിലെങ്ങാണ്ട് ഇപ്പഴും പോണം പക്ഷെ അത് നമ്മക്ക് വേണമെങ്കില് കമ്പ്യൂട്ടറിലെങ്ങാണ്ട് ആഹ് കേറ്റാൻ വേണ്ടി അല്ലെ ലിസ്റ്റല്ല അത് പിന്നെ വേണമെങ്കി പറഞ്ഞ് കൊടുത്താ മതി അവിടെ ഇരിക്കുന്നവരങ് ചെയ്തോളും
ചെയ്തോളും അഹ്
സാറുമാരൊക്കെ വരുമ്പം പോണം ആ കൊച്ചീന്ന് എറണാകുളത്തന്നൊക്കെ ആഹ് ഇന്ന ഇപ്പ ജി നേര്ത്തെ വന്നെ ഇന്നലെയൊക്കെ നാല് മണിയായി വന്നപ്പോ അത് കഴിഞ് ചോറൊക്കെ ഓച്ചറ അമ്പൽത്തിന്ന് കഴിച്ചെന്ന് പറഞ്ഞു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെന്തായാലും നല്ലെ ആഹ് നല്ല കാര്യോ
ഉം ചെല ദിവസോന്നെങ്കി ആന്ന് ചെലോസംന്നു കഴിക്കത്തില്ല ചെലോസം ആദ്യക്കെ പോയ റൗണ്ടാണെങ്കിൽ താ ആ ആദ്യയി ട്ട് ആയതുകൊണ്ട് ആ ഹോട്ടലിൽ കേറി വേറെരു ചേട്ടനു ഉണ്ട് ഒരുമി ച്ച് കഴിക്കാരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരോസം രണ്ട് വട്ടം കഴിക്കാൻ വന്ന് പിന്നെ ഈ നമ്മള് കാത്തിരിക്കും ആ സമയം വരെ പ്പൊ അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയും കഴി ച്ചോ ഞാൻ താമസിക്കൂന്ന് പറയും എന്നിട്ട് ഇന്നലെ ഓച്ചറ അമ്പലത്തിന്ന് കഴിച്ച ഭക്ഷ് ഇന്ന്പ്പ നേരത്തെ വന്ന്
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ഇപ്പം ചേട്ടുമായിട്ട് അവിടെര്ന്ന് കളിക്കുന്നു അവൻ ഉം പിന്നെ
അല്ലാതെ നിർബന്ധന്നും ഇല്ലല്ലോ
അല്ലാതെ ചെലത് ക ആഹാരം കഴിക്കാൻ ഇപ്പോ ഭയങ്കര നിർബന്ധവും കാര്യങ്ങളു ക്കെയാ അല്ലെ പിന്നെ എന്തേലും ഒരു അവന് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങള ക്കെ അവന് വേണം ഇപ്പൊ അപ്പർത്ത് അമ്പലം പണിയ് ന്ന് കാവ് അവിടെ റെഡി ആക്കുന്ന് അമ്പലം അപ്പൊ അവരാ വെള്ളം ചോദിച് അപ്പൊ ഒരു ജഗ് നിറയെ ഞാൻ വെള്ളം എടുത്തപ്പ അവന് ആ വെള്ളം കൊണ്ട് കൊടുക്കണം
അതൊക്കെ അങ് സമ്മദിക്കണം
ആഹ് ആ ജെഗ്ഗ് വെള്ളം അവൻ കൊടുക്കണം അന്നിട്ട് ഇന്നലെയാ ആ നിന്ന അണ്ണൻപറഞ്ഞു അതങ്ങ് കൊടുത്തുരാ അവൻ കൊണ്ടര്ട്ടെന്ന് പറഞ്
കൊണ്ടുവരട്ടെന്ന
ജെഗും വെള്ളമായിട്ട് സിറ്റൗട്ടിലിരുന്നു വെള്ളമെല്ലാം അവിടെ കളഞ്‌
അല്ല അങ്ങനല്ല സിറ്റൗട്ടിന്ന് ഇറക്കി അത ഈ ഹാ കിളന്ന സിറ്റോട്ട് അല്ലേ അവിടെന്ന് ഇറക്കി താഴെ നിർത്തിയിട്ട് അതടുത്ത് കൈ കൊട് ക്കണ അപ്പ കൊണ്ടോയി കൊടുക്കുല്ലോ
അത് നെറച്ച് നല്ല വെയിറ്റ്ള്ള സാധന പിന്നെ ഞാൻ പറി ഇന്ന് മോൻ ഗ്ലാസ് പിടി അമ്മ മറ്റേത് കൊടു ക്കാന്ന് പറഞ്ഞപ്പൊ അങ്ങനെ ചെയ്തു വ കുപ്പി ഗ്ലാസ് ഭയങ്കര ഇഷ്ടവാ അതിനകത്തൊന്നും നമ്മള് വെള്ളം ഇങ്ങനെ കൊടുത്താലും പിടിച്ചല്ലേ കൊടുക്കുന്നേ കൈ കൊടുക്കത്തില്ലല്ലോ പക്ഷെ ഭയങ്കര ഇഷ്ട അത് പിടിക്കാനൊക്കെ അതോണ്ട് പിന്നെ അതും കൊണ്ട് ഇങ്‌ പോരുന്നു എന്റെ കൂടെ
ആഹ് ആഹ് ആ ഈ കുപ്പി ക്ലാസ് കൂട്ട് തന്നെ ഇരിക്കുന്നെ ഈ പൊട്ടാത്ത ഇതുണ്ട് ഓൺലൈനിലൊക്കെ കിട്ടും അതിനകത്ത് ഈ ലൈറ്റ് ഒക്കെ കത്തുന്ന അറിയാവോ അതെൽതൊരെണ്ണം മേടിച്ചു കൊടുക്കണം ആ ഞാൻ ന അയ്ന്റെ ഇത് നോക്കിട്ട് ഞാൻ അയിച്ചു രാ അത് കുപ്പി ഗ്ലാസ് കൂട്ടുന്നെരിക് ക്കും അതിന്റെ അടിവശത് ലൈറ്റ് ഒ ണ്ട് അപ്പൊ അത് അ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ഗ്ലാസ്‌ പോലെ തന്നെ തോന്ന അപ്പ അവർക്ക് അറിയത്തില്ലല്ലോ കു പി ക്ലാസ് ആണോ അല്ലാത്ത ക്ലാസ് ആണോന്ന് അവർക്ക് അറിയത്തില്ല ല്ലോ പ്പൊ ഈ ലൈറ്റ് ഇതൊക്കെ ക്കെ കാണുമ്പഴത്തേനും അവർക്ക് ഒരു ഇത് തോന്നും ഉം ഇഷ്ടപ്പെടും ഞാനത് അയ് അയച്ചെരാ
ആഹ് അത് ഭയങ്കര ഇതട്ടോ പിന്നെ തുണി കഴുകാൻ പോകുമ്പം ചരുവവും വെള്ളവും അവനെടുത് കമത് ത്തണം ആ വെയിറ്റ് സാധനങ്ങള് പിന്നെ അവന്റെ കൂടെ ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ അവൻ അവന്റെത് എടുത്ത് വെച്ചിട്ട് സോപ്പ് ഉണ്ടെങ്കിൽ സോപ് പ് ടുത്ത് വെച്ച് കൈ വിട്ട് ഒരു കട്ട സോപ്പ് ഒരു നിക്കർനാത്ത് തേച്ച് വെക് കും പിന്നെ അത് ഒരച്ച് സോപ്പ് പത കളയുന്നണം വരെ ഒരു ബക്കറ്റ് വെള്ളം തീർ
ആഹ് ആഹ് ഇവിടെ എങ്ങനെന്ന അറിയാവോ നമ്മള് സോപ്പ് ഇട്ട് കൊടുത്ത കല്ലേലി ട്ട് ഇങ്ങനെ കുത്തി പിഴിഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇരിക്കു ന്നിട്ട് വെള്ളത്തി മുക്കി
ഇത് അങ്ങനല്ല സോപ്പ് അങ്ങോട്ട അങ്ങ് കൊടുക്കണം ഞാൻ ചെയ്യണ്ട അമ്മ വേണ്ട അമ്മ ചെയ്യണ്ട ഞാൻ സോ പ്പിടം എല്ലാം എടുക്കും എല്ലാ എല്ലാാരും എടുക്കും എക്കാ മയ്യാത്തേക്കെടുത്ത് പോക്കും
ആഹ് ഇവിടെ അങ്ങട്ടന്നും ഇല്ല ഞാൻ ചെയ്യുന്ന എന്തോ അതെല്ലാം അവനും ചെയ്യണം ന്ന സോപ്പ് സോപ്പ് നമ്മള് കൊട മുക്കാവുന്നുണ്ടെങ്കിൽ അവൻ തന്നെ കുത്തി പിഴിഞ്ഞിട്ട് വെള്ളത്തിലക്ക മുക്കി നമുക്ക് തരും ചൂലെടുത്താ അവന തൂക്കണം
ഓട്ടണ
ഇന്ന് തൻ്റെ രാവിലെ ദോശ ഉണ്ടാക്കി അവന് ചൂടണം എല്ലാം കല്യാണം തിരിച്ചിടണം ആ് ആ ചട്ടുക വീട്ടും മറിച്ചി ടണം ഇതൊക്കെ നമുക്ക് കൊടുക്കാൻൊക്ക കൈ എങ്ങണോ ഒന്ന് തട്ടി പോയ ചെയ്യ കല്ല് പൈത്തിരിക്കുവ ഇത്രയും ദോശ ചുട്ട് മാറിയ കല്ലല്ലയ
അവന്ന്െ
ഏയ്
ഞാൻ രാവിലെ അവിടെ വന്നായിന്ന് ഞൻ
അഞ ഞങ്ങൾ ഞാൻ എനിക്കില്ല ഇതായത് കൊണ്ട് ഞാൻ അങ്ങനെ കുളിയും തനൊക്കെ ആയിരുന്നു
ആ് ഞാനാന്നെങ്കി അവ്ടെ മറ്റേ ഇത് വിച്ചാൻ വന്ന് എന്ത മുരിഞ്ഞയെല വെച്ച നന്നാവ ഞാൻ
ചെരിയേക്ക പറഞ്ഞു മുരിങ്ങയില
ആഹ് ഞാൻ വിളിച്ച് അന്നേരം ആരുല്ല അപ്പ എനിക്ക് മനസ്സിലായി അകത്തത്തിനി എന്തേലും ഒരു ജോലിയിലായിരിക്കല്ലോ അത്രയും സമയമായിട്ട് എഴുന്നേക്കായിരിക്കത്തില്ലല്ലൊ
അല്ലേ ആഹ് രാവിലെ എഴുന്നേക്കും അപ്പൊ ഇതും കൂടൊയത് കൊണ്ട് അതിന്റേതായ പരുപാടികൾ ആഹ് ആഹ് ആഹ് ഉം
ക്ക്ന്നയ ഇതുവരെ കണ്ടില്ല അപ്പൊ അക്ക പറയും ചെയ്ത് എന്തേലും അകത്ത് വേറെ എന്തേലും ആയിരിക്കും ന്ന് പറഞ്ഞു ആഹ് അപ്പൊ അശ്വതിയൊക്ക മുറ്റവൊക്കെ തൂക്കുന്നു അങ്ങനെ ആഘോഷിച്ച്ട്ട് കൊറ്ച്ചേരം കാര്യം പർഞ് ഞാനിങ്ങ് പോര്ന്ന്
ആഹ് എന്നോട അച്ഛൻ പറഞ്ഞ്
ആഹ് ഞാൻ ചോതിച്ചാര്ന്ന് അപ്പ പറഞ്ഞ് ഇല്ല എന്ത്ത്ത് പർഞ്ഞ് എഴുന്നേറ്റില്ലന്നാ
ആഹ് അവര് കാണുന്നില്ലല്ലൊ ഞാൻ ഇതിനകത്ത് എന്തൊട്ക്ക വാങ്ങ
ഓഹ് പർഞ്ഞത് ബാത്റൂം അതിനകത്ത ഉള്ളത് കൊണ്ട് അങ്ങക് ആരിം അറിയുന്നില്ലല്ലൊ ആഹ്
റ്റോ ന്നുള്ളത് അവരാരും അറിയുന്നില്ലല്ലൊ
ആഹ് അതൊരു കാര്യം ശരിയാ ഇവ്ടെ പിന്നെ നമ്മ റൂമ് തൊറന്ന് വന്നിട്ട് കാണാനുള്ള ശ്രമിക്കറ ഹാള്ലായതുകൊണ്ട് ഇപ്പൊ പിന്നെ എല്ലാരും അറിയും നേരുന്നേറ്റുള്ളത് അറിയാൻ പറ്റും
ആഹ്
അല്ലെരും രാവിലെ എഴുന്നേക്കണം ഒരു ആറ് മണിയാവുമ്പൊ അല്ലെങ്കി ഒരഞ്ചേ മുക്കാൽ ആകുമ്പോ എഴുന്നേ പ കഴിഞ്ഞ അച്ഛന്റെ പരിപടി എല്ലാം കഴിയുമ്പത്തേക്ക് പിന്നെ ചേട്ടന് ഒമ്പ്നെയാവുമ്പൊ പോകണം അപ്പൊ രാവിലെന്നെ ഞൻ കുളിക്കും ഞാൻ പിന്നെ ചേട്ടൻ വെക്കുന്ന എന്റെ ഗുളി കണക്കാ പിന്നെ ഇവന്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതിയല്ലോന്ന്ും പറ രാവിലെ അങ്ങനെ അങ്ങ് ചെയ്യും പിന്നെ ഇവ്ടുത്തെ അമ്മേടെ ഒരു ശീലവായിരുന്നു രാവിലെ വിളക്ക് കത്തിക്ക്ന്നെ നമ്മളായിട്ട് അത് ഇതാക്കണ്ടാന്നന്ന് പർഞ്ഞു പിന്നെ രാവിലെ കുളിക്കുന്നെ അല്ലേ അപ്പ അത അങ്ങനെ അങ്ങ് ചെയ്യും അതുകൊണ്ട് ഓരോ ജോലി അങ്ങനെ ഒതുങ്ങും എന്നാ ചോദിക്കും കൊറ്ച്ചു നേരം ആയതെ ഉള്ളു കറി വെച്ച് കഴിഞ്ഞിട്ട് മീൻകറി മാത്രെ ഉള്ളാർ
അതങ്ങന്യ നമ്മ എത്ര നേര്ത്തെ ആഹ് ആഹ്
ദക്ഷ്യത്തിനന്ന് വെച്ച് കഴിഞ്ഞ അവന് എന്തെലിലും ഒഴിച്ചച്ച് മുളകില്ലാത്തത് വേണം ചേട്ടന് ചിരി മുളക് കറിയും ഒഴിച്ച് കറിയും എന്തേലൊക്ക വേണം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാനും കഴിച്ച അവനും കഴിച്ചു കിടന്ന് ഇച്ചേര ആയതേ ഉള്ള് അപ്പഴത്തേക്ക് ചേട്ടൻ വന്നു
ആ അച്ഛന്ന രവാവിലെ ഒത്തയ്ക്കോ എല്ലാം ആക്കതിർത്തില്ലയാ
അച്ഛൻ രാവിലെ എഴുന്നേറ്റിട്ട് അരി അങ്ങ് അര ഈ ആഹ് ഇവിട്ത്തെ ഈ അടുപ്പിലാരി ഇതുവരെ ഞാൻ ഒരൊ ഒറ്റ വട്ടെ അടച്ചിട്ടുള്ളെ ആഹ് ഒറ്റ വട്ട അരി തെന്നി ആയിരുന്നു പക്ഷെ ദേവത്ത് വീണിലേലും തെന്നി മേപ്പോട്ടാ വെള്ളം തെറിച്ച് അപ്പം ഇച്ചിരി പാടാ തെന്നി പോവുന്നുണ്ട് ടൈല് പോലെല്ല കിടക്കുന്നണ്ടേ
അതെ തീ അടച്ചിടുന്ന ഒര് കലവുണ്ട് അത് മേടിക്കാൻ ഉണ്ടൊ
ആഹ് അത് ഇവിടെ വർഷങ്ങളോണ്ട് അമ്മേടെ ദേഹത്ത് എങ്ങാണ്ട് കഞ്ഞി വള്ളക്ക എങ്ങാണ്ട് വകണം അപ്പം ഇതുവഴി പോയെ ഈ പാത്രം വിക്ക്ന്ന ചേച്ചിമാർ എന്ന അങ്ങാണ്ട് മേടിച്ചതാ
ഞങ്ങളിപ്പൊ മേടിച്ച നല്ലതയാണല്ലൊ
അത് നല്ലതാ പക്ഷെ എ വല്യ കലവാ ചെറിയ ഇപ്പൊ ഇപ്പൊ ചെറിയ കല കേട്ടോ നേര്ത്തെ അമ്മയ ഉള്ളത് വല്യ കലവായിരുന്നു ഞങ്ങക്ക് അങ്ങനെ പിന്ന ഞാൻ പൊറകോട്ട് കുറ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ഒരു വട്ടംക്കെ അടച്ചു ഇപ്പൊ അച്ഛൻ പിന്നെ അത് പിന്നെ ഒര് ഇതായ അതുകൊണ്ട് അച്ഛൻ രാവിലെ എണീറ്റ് അരി അങ്ങ് അടുപ്പത്തിട്ട്. എല്ലാം കഴിഞ്ഞപ്പോത്തേക്കും അച്ഛൻ പോകുന്നതിന് കൊറച്ച്. കുളിക്കുന്നതിന് കൊറച്ച് മുന്നോവുമ്പോ അച്ഛൻ അങ്ങ് അടച്ചങ്ങ് ഇട്ട് വാരി ഞാൻ പിന്നെ അങ്ങ് നോ കുത്ത് വെച്ച് മൊരിച്ച് കറിയൊക്കെ വെച്ച് പൊതിഞ്ഞ് കൊടുത്താൽ മതി, ചോറ് അച്ഛൻ അങ്ങ് വെച്ചോളൂ. അച്ചൻ തന്നെ വെക്കും നമ്മള് ചോറ് വെക്കണ്ട ബാക്കിയെല്ലാം നമ്മൾ എന്തെലും കാപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം.
ചോറൊക്കെ അച്ഛൻ വെച്ചോളൂ. പിന്നെ തലേൽന്ന് മീൻ വെട്ടി വെക്കും, ഇന്നലെ മത്തി മേടിച്ചോണ്ട് വന്നു അത് വെ വെട്ടി വെച്ചിരുന്നത് കൊണ്ട് ഇന്ന് കറി വെച്ച്.
തലേന്ന് അങ്ങ് കറി വെച്ച് വെക്കണം, മീനിനൊക്കെ തലേന്ന് കറി വെച്ച് വെക്കുന്നതാണ് നല്ലത് കാരണം പി പിറ്റേന്ന് ആകുമ്പോഴത്തേന് തണുത്ത് ഉ ഉപ്പും പുളിയും എല്ലാം പിടിച്ചു നല്ലോണം ആയിരിക്കും.
ആന്നേ അങ്ങനെ ചെ അങ്ങനെ ചെയ്യുന്നു എപ്പോഴും ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കുവോ രാവിലെ ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് കൊണ്ടു പോന്നയല്ലേ എന്ന് വിചാരിച്ച്. ഞാൻ വിചാരിക്കും രാവിലെ തന്നെ അങ്ങ് വെക്കാൻ വിചാരിക്കും, ഒരു കേര ഒക്കെ വാങ്ങുവാണേൽ അങ്ങനെയാ ചെയ്യുന്നേ.
എന്നിട്ട് എല്ലാം മീനും നമ്മള് തലേന്ന് വയ്ക്കും. വെച്ചുവെക്കുന്നത് നല്ലത്, കാരണം ഉപ്പും പുളിയും എല്ലാം നല്ലവണ്ണം പിടി അതിന്റെ മീനിന്റെതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ വെക്കണം.
ആഹ് പിന്നെ അവിടെ മീൻ കിട്ടിയോ?
ഇവിടെ മത്തിയെ ഉള്ളൂ. ഏറെക്കുറെ എന്നും മത്തി ചൂടാ മത്തി ചൂടാ മത്തി ചൂടാ. തിന്നു തിന്നു തിന്നു തിന്നു മ മനുഷ്യൻ മടുത്തു.
ഇവിടെ ഒരു ജൻഷൻ ഉണ്ട്, ആഹ് തോട്ടത്തിൽ മുക്കിൽ അങ്ങാട്ട് പറയുന്നത് അവിടെ. ചെന്നുകഴിഞ്ഞാൽ കിട്ടും സാധനം എല്ലാ മീനും ഉണ്ട് പക്ഷെ ഭയങ്കര വിലയും. ഇപ്പൊ വള്ളക്കാര് മാത്രമല്ല പോന്നുള്ളൂ, അതുകൊണ്ട് മത്തിയും ചൂടയും.
ആഹ് ആഹ് എന്തോ ചെയ്യാനാ, ഇല്ലല്ല സമയം ആവുന്നതേയുള്ളൂ. ആഹ് അവള് മോനെ കൊണ്ട് വന്നില്ലയോ സമയ ആയില്ലേ?
ആയി ഈ രണ്ട്. ഇവിടെ ആയി നിക്കുവല്ലയോ, ഇനിയിപ്പം ഈ കർക്കിടകത്തിന് മുന്നേ എഴുതിക്കണം കർക്കിക മാസം എഴുതാൻ ഒക്കത്തില്ലയോ. അപ്പം നേരം ഒന്ന് നോക്കിട്ട് എഴുതിക്കാന്ന് പറഞ്ഞു ഇരിക്കുവാ ചേട്ടൻ ഒരുദിവസം രാവിലെ. ഫ്രീ കിട്ടുന്ന പോലെ അപ്പൊ ഈ ഞായറാഴ്ച നോക്കാന്ന് പറഞ്ഞിരുന്നത്, പിന്നെ. തിരുമേനിയെടുത്ത് പോവാൻ ഇതുവരെ നടന്നതുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നാളെ.
എഴുതിക്കാനും സമയം തീരുമ്പോഴേത്തേനും പിന്നെ എന്ത് ചെയ്യും.
ആഹ് നീ നാല്പത്തൊന്ന് കഴിയാൻ നോക്കിയിരുന്നേല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞല്ലോ മൂന്ന് മാസം. ആവുന്നത് ആഹ് മൂന്ന് മാസം ആവുന്നതെങ്ങാണ്ടേയുള്ളൂ.
ജന്മമാസത്തിൽ പറ്റത്തില്ലല്ലോ?
അല്ല ജന്മമാസവും പറ്റത്തില്ല കർക്കിട മാസവും പറ്റത്തില്ല. കർക്കിടം കഴിഞ്ഞാൽ പിന്നെ ജന്മമാസവാ. പിന്നെ മാധവസ് പിന്നെ അങ്ങ് മൂന്ന് വയസ്സ് ആവും.
ആഹ് അത് അയിന് മുമ്പ് എടുത്തുണ്ടായോ?
ആഹ് പിന്നെ അതിന് മുന്നേ ഇനി ഇരുത്തണം, അത് കഴിഞ്ഞ് പിന്നെ ഇനി പഴനി. പോണം അത് പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ പോവാൻ പറ്റത്തില്ല.
അഹ് ഒരു വർഷം കഴിഞ്ഞു.
ആഹ് ഈ അമ്മേടെ ആണ്ട് കഴിയാതെ നമ്മള് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇനി അത് അങ്ങനെ അത് കൊണ്ട് അങ്ങനെ അങ് നിർത്ത്യേക്കുവാ ആ മുടി വെട്ടി വെട്ടി. വൃത്തിയാക്കി നിർത്ത്യേക്കുവ. ആഹ് എന്താലും എഴുത്തിന് അതും. അമ്മ ചെട്ടികുളങ്ങരയില്ലാ പറഞ്ഞേക്കുന്ന്.
ആഹ് ആഹ് ഹ.
ഉം.
ഉം ശെരി എങ്കി നടക്കട്ടെ ആഹ്. ശരി ഓക്കെ.